കേൾക്കുന്നില്ല
ആഹ് ഇപ്പൊ കേൾക്കണ്ട് ആദ്യം കേട്ടരുന്നോ
ഇല്ല ആദ്യം കിട്ടിയില്ലായിരുന്നു
ഇപ്പൊ കൊഴപ്പില്ലല്ലോ
ഇല്ലപ്പൊ കേക്കുന്നുണ്ട്
മഴ കാരണം റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടോ അറിയില്ല
ആ മഴയാണ് ഇന്നും ഇന്നലെ ഇപ്പക്കെ നല്ല മഴ ഉം നല്ല മഴയ്ണ്ട് ഇന്നും ഇന്നലെക്കെ
ആ ഇന്നും ഇന്നലെക്കെ ശരി ശരിക്കും മഴക്കാലായെന്ന്
അതെ
അങ്ങനെ പെയ്ണ്ട് പ്രശ്നല്ലാതെ ആർക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ മെല്ലെ നെ മെല്ലെനെ
ചെയ്ന്ന്ണ്ട് ടെ ആ
ആഹ് അല്ല കാറ്റും ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഒരു പേടിയാണല്ലോ ഇങ്ങനെ പെയ്യുമ്പോ ഒര് വല്ലകുഴപ്പല്ല ഇത് പുറത്തിറങ്ങുന്നവർക്ക് ബുദ്ധിമുട്ടാണെങ്കി കൂടി ഉം
സ്കൂളിൽ പോകുമ്പോ കുട്ടികൾക്ക് ഭയങ്കര ശല്യമാണ് പിന്നെ വണ്ടിക്ക ആകുമ്പോ പിന്നെ പ്രശ് ഇല്ല ഇല്ല നടന്ന പോണ കുട്ടിയള
ആഹ് ആഹ് ഇവിടെക്കെ വണ്ടി കേറണമെങ്കി കൊറച്ച് ച്ച് അങ്ങോട്ട് പോവണം വലിയ കുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടിയ ൾക്കൊക്കെ പിന്നെ ചെറിയ വണ്ടി ആയതൊണ്ട് അടുത്തക്ക് വരും വീട്ടക്ക് വരും. വല്യ ബസൊന്നും അടുത്ക്ക് വരൂല്ല അപ്പൊ കൊറച്ച് പത്ത് മിനിറ്റ് നടക്കണം.
നേരെ റോട്ട്മക്ക് നടക്കേണ്ടി വരും ല്ലേ
ആഹ് അപ്പൊ ഒരു ബുദ്ധിമുട്ടാണ് ഈ കൊടയും കൊണ്ടു പോയ പിന്നെ എന്റെ മോൾക്കൊക്കെ കൊട കൊണ്ടുവാൻ തന്നെ മടിയാ
മടി എല്ലാർക്കും അങ്ങനെന്നെ
അത് നനഞ്ഞാ പിന്നെ ബേഗിലിടണം പുറത്തിട്ടാല് പിന്നെ കാണൂല കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയ ഒരു വിധം ചെറിയ മഴയൊക്കെ ആണെങ്കിൽ കൊണ്ടുപോവും. അങ്ങനെ ഒരാളാ ഇന്നൊക്കെ കൊട കൊണ്ട് പോയി ന്ന് നല്ല മഴയണ്ട് ഇന്നു ഇന്നലെയൊക്കെ
ഇവടിം അങ്ങനെന്നെ ഇന്നും ഇന്നലൊക്കെ നല്ല മഴയാണ്
ഉം മഴക്കാലത്ത് ഈ മാസം അങ്ങനെ മഴ പെയ്തില്ലല്ലോ
പെയെയ്തിട്ടില്ല മഴ വല്ലാതെ ആർക്കും കിട്ടിയിട്ടില്ല അഥവാ പെയ്യയാണെങ്കിൽ നല്ല പെയ്യും പെയ്യ് അതാണ് ഇപ്പത്തെ കാലാവസ്ഥ
അപ്പ താ പെയ്യുമ്പോ ഒന്നാ എല്ലാരിം അറിയിച്ചിട്ടാണ് പെയ്യ ഇടിം കാറ്റും മരങ്ങളൊ കറണ്ട്ന്റ് ഇല്ലാതൊക്കെലും എല്ലാരും അറിയും അങ്ങനെ മൂടി പൊതച്ച് കടക്കാനൊന്നും പറ്റൂല പേ
അതും പേടിയാണ്
ആഹ് കാറ്റൊക്കെ വന്നാലേ മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആവുമ്പോ ഒരു പേടിയാണ് തെങ്ങേ മരങ്ങളൊ അടുത്തൊക്കെ ഉണ്ടാവുമ്പോ
അതെ ഈ തേക്കൊക്കെ ആണെങ്കി പ്ര പ്രത്യേകിച്ചാണ് തേക്കൊക്കെ വേം കാറ്റില് പൊട്ടി വീയും
ഇപ്പെ ഇന്റെ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു നല്ലൊരു കാറ്റ് അടിച്ചു അയില് മുറ്റത്ത് മുറ്റത്തല്ല കൊറച്ച് അപ്പുറത്താണ് ഞാൻ പൊട്ടി വീണ് മുറ്റത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നട്ടുവെ അണ്ട് മുറിഞ്ഞു വീണക്ക നല്ലൊരു തേക്ക് വലിയ നീളത്തില് പോയിട്ടുണ്ടായിരുന്നു തേക്ക്
ആഹ്
നടു മുറിഞ്ഞ് ഇങ്ങട്ട് ചാടീന് എല വന്നിട്ടെ കനം കൂടിട്ട്
അതെയോ
ഞാൻ പറഞ്ഞ്ന് വേനൽ ഇതൊക്കെ ഒന്ന് വെട്ടി കഴിച്ചാല് കാ ഇല ഒക്കെ വെട്ടി കഴിച്ചിട്ടാല് മരം തന്നെ കൊടുക്കാൻ പറഞ്ഞതാ മരക്കെ കൊടുതി ഈ വെ മഴക്കാലായ പേടിയാണേ
ശരിയാണ് ഞങ്ങള് ഇതേ മാതിരി ഇവിടെ കഴിഞ്ഞ മഴ ക്ക് വീടിന്റെ മുകളിലൂടെ പ്ലാവ്ണ്ടല്ലോ
ആ ആ ആ
ആഹ് പ്ലാവ് വീണ് നാല്ല കാതലുള്ള പ്ലാവേനി
വീണോ
വീണു ഞങ്ങളെ അതിന്റെ ഉള്ളില് കടക്കേനി ഞങ്ങളാ കടക്ക്ണ ആ റൂമില് ആ റൂമിന്റെ അവിടക്ക് മാത്രം എത്തില അല്ലാ ത്തോടൊക്കെ വീടാകെ ക്കെതായി ഓടൊക്കെ പൊട്ടി
ആഹ് ഓടിട്ട വീടായി ആയിരുന്നു ല്ലേ യാഹ്
പൊട്ടി ഒന്നായി പക്ഷെ ഞങ്ങൾ കടക്ക്ണ അവടെ വരെ എത്തിയിട്ടില്ല അല്ലാത്തോടൊക്കെ തായി ആ എന്തോ പടച്ചോൻ കാത്തതാണ് ഇത്
ആഹ് ഓടൊക്കെ ആണെങ്കിൽ കുട്ടികളെ മേത്തൊക്കെ വീണിട്ടേ
അതേ
പേടിയല്ലേ പാവപ്പെട്ട വീടാണെങ്കി പിന്നെ നന്നാക്കാനും കഴിയൂല
ചെറിയ കുട്ടിയേനി മോള് ചെറുതേനി
ആഹ് ഇന്നട്ട് ഇങ്ങള് സൗണ്ട് കേട്ടത് രാത്രിയാ
സൗണ്ട് എന്താപ്പത് സൗണ്ട് വെച്ചിട്ട് നോക്കിയതാണ് രാത്രി വെച്ചാ ഒരു മൂന്ന് മണി ആ ഒരു സമയത്താണ് നമ്മളൊന്നും അറിയില്ലല്ലോ അത് അതെ
സൗണ്ട് കേട്ട് മണ്ടി നീച്ചോ
അതെ നീച്ചു നീച്ച് നോക്കിയപ്പോ വീട് നന്നായിട്ട് വന്ന് വീണ്ക്ക്ണ് ക്ഷേ ഞങ്ങള് കടക്ക്ണ ആ റൂമ് മാത്രേ ശ അത് അവിടക്ക് മാത്രം എത്തിയില്ല അതെ
ഉം എന്നിട്ട് പിന്നെ എന്ത് ചെയ്ത് പെട്ടെന്ന് നന്നാക്കിട്ടോ
പെട്ടെന്ന് ച്ചാ ഇന്നലാ ആ രാവിലെ ആഹ് രാവിലെ പിന്നെ എല്ലാവാരും വരുന്നത് എന്നതാച്ചാ രാത്രി പിന്നെ ഒന്നും ചെയ്യാൻ വയ്യ ഇതൊക്കെ നമ്മുക്ക് ഒന്നും സംഭവിക്കാത്തന്നെ നമ്മുക്ക് വി ഇത് ല്ലേനി പിന്നെ രാവിലെയായപ്പൊ പിന്നെ എല്ലാരും വന്നൊക്കെ റെഡിയാക്കി
ഉം പിന്നെ വീട് നന്നാക്കാൻ കുറച്ച് ടൈം എടുത്തോ
ആഹ് ടൈ അടുത്തീഷാ അന്നന്നെ ഒരാ ഓടൊന്നുട്ടില്ല അന്റെ മോൾക്കൂടെ സാവറൊക്കെ ഇട്ട് കാണ്ട്
ആഹ് ചോർത്ത നിർത്തിയിട്ടുണ്ടാവും അല്ലേ
ആ രണ്ടു ദിവസം അങ്ങനെ നിന്നന്ന് പിന്നെ മഴ ചേരാതെ ചേരാതെ
ആഹ് പണി ആ നന്നാക്കാൻ കഴിയൂല്ലല്ലോ പണിക്കാർക്ക് ബുദ്ധിമുട്ടാണല്ലോ ഉം
അങ്ങനാ അത് പിന്നെ രണ്ടു ദിവസം പിടിച്ചു എല്ലം നടക്കട്ടെലെ അതാ നല്ല
കയിച്ചിലായിലെ
കയിച്ചിലായി
ഞാ അതേപോലെ അങ്ങളെ മുറ്റത്ത്ണ്ടായിരുന്നു ഇതേപോലെ വല്ല്യൊരു പ്ലാവ് അതും പിന്നെ ഞാൻ പറഞ്ഞ് പറഞ്ഞ് ഏതാലും മുർച്ച് അതേപോലെ കൊമ്പും നറയെ മരങ്ങള അതില് മുർച്ച് നോക്കുമ്പോം ജെ സി ബി കൊണ്ടന്ന് അതിന്റെ മൊരാ ഇന്തൊക്കെ മാന്തിയോക്കുമ്പണ്ട് പിന്നെ തീരെ വേരൊ ന്നുല്ല എന്തോ ഭാഗ്യത്തിന് മുറിക്കാൻ തോന്നിന്നറിയ
മറ്റെത ഇതെന്തയ് ന് നല്ല കാതല്ള്ള മരെയ്നി താങ്ങാൻ കഴിയാഞ്ഞിട്ടെ അട് പൊട്ടി വീണ്
യേതയ്ന് കൊറേ ഒരുപാട് കാലം പഴക്കണ്ടായി ന്നു ഒരെ എഴുവത്തഞ്ചച് വർഷൊക്കെ വയക്കണ്ടാവും ന്നറിയും അത്രീം പഴക്കം ആ തറവാട് മുറ്റത്ത് ഇങ്ങനെള്ള ഒര് പ്ലാവായിരുന്നു അപ്പൊ അത് മുർ ച്ചെ ക്കാണ്ട് ഞങ്ങൾ പിന്നെ മുറ്റം നന്നാക്കാൻ വാണ്ടീറ്റ് ജെ സി ബി കൊണ്ടന്ന് കളച്ചോക്കുമ്പോ അയിന് വേര് വേര് കളച്ച്ട്ത്തപ്പോ വേര അധികൊന്നുല്ല. അപ്പൊ മുറിക്കാൻ തോന്നിയത് നല്ലത അത് ന്ന് പറയ്ണ്ട് എല്ലാരും
ആഹ് വേര് ഇള്ളത്ങ്ങ പൊ ന്തിങ്ങാണ്ട് മണ്ണൊക്കെ പോയിട്ട് ഇങ്ങ പൊന്തി നിന്നീനിം അപ്പ അന്ന് എല്ലാരും പറയും പ്ലാവിന് അടിവോര്ണ്ടാവും ന്നൊക്കെ പറഞ്ഞിനിം അതോണ്ട് ഞ ഇതിന് ഒന്നുല്ല കൊർഞ്ഞെ വോരൊള്ളൂ അയിമ്മെ ഞാൻ പറ ഇത്രീം വല്ല്യൊരുമരായി അയിമലാണോ നിന്നെ പറയും ഞങ്ങള്ന്നട്ട്
അത് വേരോണ്ടൊന്നും ഒരു ഇത്ണ്ടാവൂല അതിപ്പോ ഞാൻ പറഞ്ഞിലെ നടുഭാഗം ഇങ്ങട്ട് പൊട്ടിയെതെയ്നി അത്
ആഹ് ആഹ് പ്ലാവ പൊട്ടി വീണോ പ്ലാവ അങ്ങനെ പൊ പൊട്ടലില്ല പ്പ ത തേക്കൊക്കേണ് പൊട്ടി വീയല്
ആ തേക്ക് ഉം ചുറ്റൊട് ചുറ്റും തേക്കുംണ്ട് അത് പേടിയെനി ഏഹ് പ്ലാവ് ആഹ് തേക്ക് അവിടെ നിന്ന് പ്ലാവാണ് വീണത്
ആഹ് ഇപ്രാവശ്യം ഇതേപോലെന്നെ ഞങ്ങളെ മുറ്റത്ത് മാവ്ണ്ട് കോമാവ്ണ്ടല്ലോ പഴെ പ അത് അതിന് ഇതേപോലെ നറയെ മാങ്ങണ്ടായിന്നു ഒര് ദിവസണ്ട് സൗണ്ട് കേട്ട് ചെന്ന് നോക്കുമ്പോം കൊമ്പ് പൊട്ടി മുറ്റത്ത് അത്രീം നേരം കുട്ടികള അവിടെ കളിക്കെയ്ന്നു ഏഹ് സ്കൂൾ ഇല്ലാത്ത ഒരു ദിവസേനി ഇത്രീ നേരം മാങ്ങ ഒർക്കാ എന്നൊക്ക പറഞ്ഞാണ്ട് മക്കള് അതിന്റെ ചൊട്ടിലൊക്കെ ഇണ്ടായിരുന്നു അപ്പൊ എല്ലാരും അകത്ത് പോയ ടൈമെയ്നി ഉച്ചന്റെ ശേഷം ഒരു മൂന്ന് മണിക്കാവുമ്പോ കുട്ടിയാള് കുളിച്ച അകത്ത് കേറിയ ടൈമില്
ഉം
സൗണ്ട് കേട്ട് അടുത്ത്ന്നൊക്കെ വര്ണ്ട് എല്ലാരും എന്ത സൗണ്ടേട്ട് വെച്ച അത് സീറ്റ് ഇട്ട സ്ഥലണ്ട് അയ്മ്മല് തട്ടീറ്റ് ഭയങ്കര സൗണ്ട് ഞാൻ ആകെ പേടിച്ച് ഞാൻ മു റ്റത്ത് കുട്ടിനിം കൊണ്ട് ഓടി
അല്ല അപ്പർത്ത് സൗണ്ട് കേട്ടപ്പൊ ഞാൻ സിറ്റ് ഞാൻ സിറ്റ്ഔട്ട് കൂടെ എറങ്ങി ഓടിയാ മറ്റേ മറ്റേ അടുക്കള ഭാഗത്ത് ആ ഭാഗത്തേനു മരം വീണത് കൊമ്പ് വീണത് കാറ്റ് ഇങ്ങനെ അടിക്ക്ണ്ട്
ഞാൻ എന്തുവാ ഡെയിനിങ് ഹാളിലൊക്കെ നടുൽ വന്നിരിക്കല കസേരട്ട് ഒറ്റക്കൊക്കെ ആയാൽ പേടിച്ചിട്ട് കാറ്റൊക്കെ അട്ച്ചുമ്പോ
ഉം
മക്കൾ നമ്മള് ഒറ്റക്കായ നമ്മക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമ്മക്ക് ആ അങ്ങനെഓടാൻ പറ്റൂലല്ലോ കുട്ടികൾ ഉണ്ടാവുമ്പോ
അതെ ഉം ഇവിടൊക്കെ മഴന്നെ ആണ് വൈകുന്നേരം ആവോളം ഉണ്ടാവൊ അറിയില്ല
ആഹ് ഇതിപ്പോ ഇന്നലെ ഇന്നലെ ഇതേപോലെ ഇന്നലെ പിന്നെ ഉച്ചക്ക് ശേഷം കുറച്ചൊരു സമാധാനം ഇണ്ടായിരുന്നു
അതെ
ഇന്നലെ ഈ നേരത്തൊക്കെ ഇതേപോലെ തന്നെയ്ഞ്ഞു മഴ ഇങ്ങനെ പെയ്തോണ്ട്ക്കെയ്നു ദേശം കുറച്ചൊരു ആശ്വാസം കൊറച്ചൊരു തെളിച്ചണ്ടായ്നു
ഉം
മഴക്കാലല്ലേ പെയ്തോട്ടെ ഇല്ലെങ്കി വേനൽക്ക് നമ്മള് തന്നെ കുടുങ്ങും ആഹ് വേനൽക്ക് നമ്മൾ തന്നെ കുടുങ്ങും വേമഴക്കാലത്ത് മഴനല്ലോണം കിട്ടണം
ഉം
ഉം ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തില് ഇതിപ്പോ അധികം ഇങ്ങനെ പെയ്- താൽ അതും പേടിയാപ്പോ മണ്ണി
അയ്ന് ഭൂമിക്ക് വെള്ളം എറങ്ങി നിക്കാനുള്ള ഒരു സ് പേസ് ഇല്ല ഭൂമിക്ക് എല്ലോട്ത്തും വീടുകളും ആഹ് ടൈൽസ് ഇട്ടോടൊക്കെ ആയിട്ടേ അതെ
തൈലും പെരക്കെങ്ങനെ എല്ലാരും സീറ്റിട്ട് പുറത്ത്ക്ക് ആക്കല്ലേ വെള്ളം
ഇവിടെ ഭൂമിക്ക്ങ്ങട്ട് ഇറങ്ങാനുള്ളൊരിത് ഇല്ല
ഒലിച്ചു പോവാണ് അങ്ങനെ എങ്ങോട്ടെങ്കിലും തോട്ട്ക്കും പൊഴേക്കും ആയിട്ട് ഭൂമി കെട്ടി നിർത്ത്ണ്ല്ലല്ലോ ഉം
കാരണം അങ്ങനെയല്ലേയ്ന് ഫുള്ള് ഭൂമിയായതോണ്ട് വരിച്ചിടുക്കലേയ്ന് പ്പൊ അതിനുള്ള അവസരം ഇല്ല
ങ്ങളുണ്ട് വീടക്കെ അവിടിം ഇവിടിം ഓരോന്ന്ന്നട്ട് പിന്നെ എന്ത്‌ ചെയ്യും തോട്ടത്തിലൊക്കെ വരമ്പ് വലിയ വരമ്പുകൾ ഉണ്ടാവോല്ലോ ഒരു ഒരു സ്ഥലത്ത് പെയ്യ്ണ വെള്ളക്കെ അവിടെ തന്നെ എറങ്ങ ചെയ്യ അപ്പറത്ത്ത്തെ പറമ്പ്ക്ക്‌ ചാടൂല അങ്ങനെ വരബ്ട്ട് കൊണ്ടടുക്കാൻ ചെയ്യ അപ്പൊ എന്ത്‌യ്യും വെള്ളൊക്കെ അവിടെ തന്നെ ഇറങ്ങും അപ്പൊ അടുത്തുള്ള കിണറ്റുകളിലൊക്കെ വെള്ളം ഉണ്ടാവും വേനൽക് അതിനാണല്ല ഈ മഴക്കുഴിയൊക്കെ ഉണ്ടാക്കുന്നത്
ഇപ്പ പിന്നെ അഞ്ചാതി പരിപാടിയൊന്നും ഇല്ല്യല്ലെ
ഞാൻ ഇവിടെ പറയും ഞങ്ങളെ അടുത്ത തന്നെ തോടുണ്ട് അപ്പം കൂടുൽ വെള്ളം അങ്ങട്ട്ഒഴി പോരാ ഞറ ഞമ്മള പറമ്പ് വഴണ ഇവിടെ തന്നെ നമുക്ക് ഞാന് ഫുള്ള് വരുമ്പോടീച്ച്ണ് തോട്ട്ക്ക് പോവാൻ അയക്കാതെ
അതെ അങ്ങനൊക്കെ ആവുമ്പോ സുഖാണ് നമ്മുക്ക് വേനലായാലും വല്യ പേടിയും ചില
ആഹ് വേനൽക്ക് വെള്ളം വറ്റലില്ലട്ടൊപ്പം ഇതുവരെ വറ്റിട്ടില്ല ഇപ്പൊ ഞങ്ങളെ കിണറ്റ്ല് രണ്ട് മോട്ടറാണ്. രണ്ട് വീട്ട്ക്ക്ള്ള വെള്ളം ഇണ്ട് അത് ഇതുവരെ... ബുദ്ധിമുട്ടായില്ല. ഉം, അന്നെ വെള്ളം വെള്ളം കൊറവ.
വേറെന്തെ?
ആഹ്. ജലനിധിന്റെ വെള്ളാവുലേ ഉപയോഗിക്കല്? അത് മഴക്കാലത്തും വരോ?
വരും. എപ്പോഴും വരും, എല്ലാ ദിവസവും വരും... പക്ഷെ? വേനല് ആകുമ്പോളേ കുറയും. ഒരുപാട് വീടുകള് ഉള്ളതാണ്.
എല്ലാ ആഹ് എല്ലരുടുക്കും. ആവശ്യക്കാരു ആവും.
അതെ, വെള്ളമില്ലാത്തൊരു ഏരിയയാണ്.